അലോ ട്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയുണ്ട്
നല്ലത് അങ്ങനെ പോണു സുഖായിട്ട് ഇരിക്കണ് ആ
ആ സുഖായിട്ട് ഇവിടെ നല്ല വിശേഷം തന്നെയാണ് സുഖായിട്ട് പോന്ന് എങ്ങെന്താണ് ഞപ്പിങ്ങനെ ടി വി കണ്ടൊണ്ടിരിക്കാ നെ അപ്പള നിങ്ങളെ വിളിക്കണത്
ആ ടിവി സിനിമ കാണുവാ സിനിമൊക്കെ ഇഷ്ടാ
ആ സിനിമ ഇഷ്ടാണെ സീരിയൽ സിനിമ ഇഷ്ടാണോന്ന് ചോദിച്ചാൽ ആദ്യത്തെ അത്രൊന്നും ഇഷ്ടല്ല ഇപ്പൊ ആദ്യത്തെ പോലെ മലയാള സിനിമയില് നല്ല നടന്മാരൊക്കെ കോമഡി നടന്മാരൊക്കെ പോയി അയിനോണ്ട് ഭയങ്കര ചടപ്പ് ഇപ്പാണ് കാണാനേ
ശരി
ആദ്യൊക്കെ ഭയങ്കര സീരിയല് ഒരു സീരിയല് കാണലുണ്ട് നിങ്ങളെങ്ങനെ
ഓരോ സീരിയൽ ആദ്യ ഓട്ടോഗ്രാഫ് ഒക്കെ കണ്ടു കല്യാണം കഴി ഇവിടെ വന്നോടനെക്കെ ആ ഏ തോരിഷ്ട്ട നികൈ എ അത് തുടർച്ചയായി ആ സമയം ഒമ്പത് മണിയാവുമ്പോത്തേക്കും ഞാൻ വന്നിരിക്കും ചെറിയ കുട്ടി പാല് കുടിക്ക്ഇണ്ടാവും എന്നാലും അതിനെ റ്റ വന്നിട്ട് ഞൻ ഇരുന്നിട്ട് കാണും ഇവിടെ ലൈറ്റൊക്കെ കെടുത്തിട്ട് ചെയറും വെച്ചിരുന്ന് കാണണ്ടിയ ആ മൃദുലന്റെ ചാനലൊക്കെ കാണല്ണ്ട് ഓളെ റീലൊക്കെ
ആണോ ആയില്ലേ മറ്റേ ചെങ്ങായി മെരിച്ചിയിലേ മറ്റേ റ മറ്റേ ചെങ്ങാായി നാട്ടു ഒരു ചെങ്ങായി മരിച്ചതാണല്ലോ മരിച്ചല്ലോ ജെയിംസ് അല്ലാ അത വേറെൊന്ന് ഇല്ലേ
ആ ചെറുത് ചോട്ട
ച ചോട്ടല്ലേ ചോട്ട ട്ടന്റെ വേറെ മറ്റേത് ചോട്ട മരിച്ചിട്ടൊന്നുല്ല
മൃദുലന്റെ ലൗവ് എന്നെ ആഹ് അതൊക്കെച്ചാ പറയാ അതൊക്കെ കാണാനില്ലേ എന്താ രസം
ആ എന്ത ആ അന്നത്തെ
ട്ട് അഹ് അന്ന് ഞാൻ പറയാ ആര് എന്റെ അമ്മായി നടക്കേണ്ടി വരും പക്ഷെ പറഞ്ഞിട്ട്‌ കാര്യല്ല ല്ല സമയം വന്നിട്ട് ഇരിക്കു ഇതിന്റെ മുന്നില്
ആണോ ഞാൻ അതേപോല മം രസണേ പക്ഷെ ഞാൻ അതേപോലെ തന്നെ എന്താണ് ചന്ദ ചന്ദനമായ കാണെനി
അതൊക്കെ ഞാൻ കണ്ടിണ് നമ്മളെ ഓളെ ഇങ്ങനെ ആ മയന്റെ മായാവതിയോ ട്ട
മായാവതി മായാവതി പിന്നെ അതേപോലെ തന്നെ അമൃത ആ ദ്രോഹിക്ക്ണേ പ പിന്നെ അതേപോലെ തന്നെ എന്താണ് പരസ്പരം
ഓളെ ആ അതൊക്കെ ദീപ്തി സൂരജ് പിന്നെ അന്ന് ഞാൻ വലയാൻ പറഞ്ഞല്ലേ നല്ല ഹലോ
ന്ന ഞാനും നല്ലോ കണേനി ഇപ്പം ആദ്യതേപോലെ തന്നെ കുങ്കുമപൂവൊക്കെ ഇല്ലേനേ ആ ഒക്കെ കണ്ടിനേകുങ്കുമ
അതൊക്കെ ഞാൻ കണ്ടണ് കുങ്കുവപ്പൂല്ല എന്താ സുന്ദരി എന്താ അവഓള പേര് ആ കറുത്തിട്ടില്ലേ ആ ശാലിനി ആ ആ ഓൾ അതേപോലെ ദ്രോഹിക്ക്ണതാണലേ
ജയന്തിയോ അങ്ങ് ആഹ് രുദ്രനി അതൊക്കെ നല്ല ഓർമ്മ്ണ്ട് പഷേ പഠിക്കണ എന്തേലും കാ ര്യം ന്ന്നോട്‌ ചോയിച്ച് ക്കോർമ്മ ഒണ്ടാവൂല അങ്ങനെയാണ്
അങ്ങനെയാണ്
നോക്കെ അന്ന്പ്പങ്ങള് പ്പന്ന് ഞായെ
ആ സമയാവുമ്പോ ഞാനും ചെൽപ്പന്റ വ്ട്ട്ല് ടി വി സൗകര്യന്നുല്ല ക്ഷെ ഇന്റെ അമ്മായ്ന്റെ വീട്ടില് അപ്പർത്തൊക്കെ സമയംവയ് വേ കു ച് മാറ്റിപ്പോവും അങ്ങനെക് ക്കെ പോയി കണ്ട് പിന്നൊക്കെ ഇവടെ വന്നപ്പോ വടെ ആഹ് വടെ കല്യാണം കയ്ച്ച കണ്ടു
ആഹ് എഹ് രസായിരുന്നോ. അപ്പൻക്ക് എന്തൊരു ഇഷ്ടായിരുന്നു അറിയോ ഇല മറ്റേ ആം ഏഹ്
ഇവിടൊക്കെ അത ക്കെൻക്ക് ഭയ്ങ്കര
ആഹ് നിറം, അനിയത്തി പ്രാവ് ആഹ് ഉംഹ് ഇപ്പയ്ന് അങ്ങൻത്തെ ഫിലിം പ്പങ്ങൻത്തെ സിനിമൊന്നും എറങ്ങണന്നല്ല അതോണ്ട് പ്പ ഞാൻ ഇപ്പതക്കണ എന്ന്ണ്ടറ്യോ ഇന്റെ ഫോണില് വാഴ. ന്നട്ട് പ്പ ഞാന് മെ നിയാന്നാണ് പ്പ വാഴ ഒന്നു കാണ് ണത് കണ്ട് അതും ഫുള്ളായി ല്ല പൗതിയായപ്പ ഞാൻ നിർത്തി. ഇതെപ്പം കാണാൻ വല്ലെ താല്പര്യ ഇല്ല. ആഹ് എന് ആദ്യത്തെ പോലെ സീരിയലും സിനിമൊന്നും കാണാൻ താല്പര്യല്ല. എന്താ അറീല
ല്ലെ ഞമ്മക്ക് ഞമ്മളെ ദിലീപും കാവ്യക്കെ വേണന്നറിയ എപ്പള ഹരിയൊള്ളു. ആഹ് ഒര് ഹരൊള്ളു അറ
ഓഹ് എല്ലാതും പുതി പുതിയ നടന്മാര് അമ്മക്കങ്ങട്ട് ശ് ഇതാവണില്ല അത് പുതിയ തലമുറക്കെ പറ്റൂള്ളൂ
അതന്നെ അതന്നെ അത് പുതിയ തലമുറക്ക്
നമ്മളറിയിന്ന മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ് പക്ഷെ മമ്മൂട്ടിനെ
പിന്നെ ഗുഞ്ചക്കബോബന് ആഹ് മറ്റേ എന്താ പറയാ മീര ജാസ്മിന് ബാ ക്ക്ള്ള ആഹ് ഒരു സ്വപ്നക്കൂട് ഹൗ ഏഹ് കഥ കം ഭയങ്കര ഇഷ്ട അതൊക്കെ ഞാനന്നെ ഷോർട്ട് ഭാഗൊക്കെ ചിലപ്പോ അടി ച്ച് കാണോ ഒരു പൂ
ഞാനില്ലേ ഇപ്പഴും കാണ് ണ്ട പരസ്പരം ഒക്കെ ഞാന് ഇതേപോൽ തന്നെ ഷോർട്ട് ഭാഗങ്ങളൊക്കെ കാണുമ്പോ ഇൻക്ക് പണ്ടത്തെ പിന്നി ഞാൻ ഇട്ടോക്കും അത് യൂട്യൂബില് അടിച്ചാ കി ട്ടു ല്ലോ എപ്പിസോഡുകള് ഓരോന്ന് ആ എപ്പിസോഡ് ഞാൻ ട്ടോ കോയി ഞാൻ ബടെ അട് ത്തും കൂടി കണ്ട് ണ്. ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല ലാസ്റ്റിക്കൊന്നും കിട്ടില്ലേര്ന്നു. പിന്നെ അതേപോലെ തന്നെ ചന്ദനമഴണ്ട് ഇന്നലെ യൂ ട് കാണിക്ക്ണ് കണ്ട്ണ് ഇതില് ഷോർസായിട്ട് അ പക്ഷെ മറ്റേ ആ ഏം ഇവന് ഇല്ല്യേ ഓള ഭർ ഭർത്താവില്ല അമൃതന്റെ ഭർത്താവ് ചീണ് പിന്നെ അതേപോൽ തന്നെ ഊർ ഏ അ മായമതിയോ അത് മൂന്നാക്ലാസ്സ്‌ ഉടെ ൻ വരുന്നൂ നർഞാണ്ട്
അയ്ന് ഭാഗം കാണിച്ചക്കാ ആ ആ ആ ആ ആ
ട്ടൈല് ഇല്ലേ ഇവല മൂന്ന് മൂന്ന് ഫോട്ടോ ഉണ്ട് ചുമര്മ്മല് ഒട്ടിച്ചിണ് ഏത് മറ്റേ ഓള ഭർത്താവ് ഒന്ന് മറ്റതോള അമ്മായിമല്ല്യേ ആ ഊർവശിയോ ഊർവശിയോ ആഹ് ആഹ് ആ ചൂടത്തി ഓളും ആള്ള വണ്ടൊക്കെ അണിഞ്ഞു വരും അതും പിന്നെ അതേപോൽ തന്നെ വേറെ ആ മറ്റേ മായമതില്ലെ ആ വർഷന്റെ അമ്മല്ല്യേ ആഹ് അത് മൂന്ന്ണ്ട് ചൊമരിമല് ഒട്ടിച്ച മരിച്ച ത്ത്ന്നാവും ഉടൻ വരുന്നു ന്നർഞ്ഞാണ്ട്. ആഹ് അതന്നെ ഉടൻ വരുന്നു പറഞ്ഞാണ്ട് ഉണ്ട് വരുന്നെന്റെ മെനിഞ്ഞാന്നാണ് ഞാൻ അതിന്റെ ഭാഗം കണ്ടത് ഉം മൂന്ന്- എത്ര മൂന്ന് മാസം മറ്റോ ആയിന്നാ തോന്നണെ അന്നത്തെ- ഞാൻ ഇന്ന് കാണുവാണെ ഉടൻ വന്ന് വന്നന്ന് കഴിഞ്ഞിടോ ഇല്ലയന്നൊന്നും എനിക്കറിയില്ല പിന്നെ അവ ഓലൊക്കെ മെച്ച കിഞ്ഞാ രസംണ്ടാവൂില്ല ആദ്യ ആ കാര്യമായിട്ട് ഓലതൊക്കെ രസംണ്ടായി ആ മായാവതിന്റെ ഒക്കെ കുതന്ത്രങ്ങളൊക്കെ ഇത് തൊക്കെ രസമുണ്ടായിരുന്നു കാണാനൊക്കെ അതന്നെ വർഷം അല്ലേ പിന്നെ ഇനിയും ഉണ്ട് എത്രയാ ഉണ്ട് വേറെ- അതെ എനിക്കും പേരിട്ടണില്ല പണ്ട് ഇണ്ടാരുന്നു ഒരു പാരിജാത- അത്തം
ആ അതൊക്കെ ഉണ്ട് അലകള് അലകൾ
അലകള് ഞാൻ കണ്ടിട്ടില്ല അലകള് ആകാശദൂത് കണ്ടിക്കിണോ സീരിയല് സിനിമ മാത്രല്ല സീരിയല് ഉണ്ടല്ലോ
എപ്പളും കാണാലല്ലേ
പക്ഷെ ഇങ്ക് ആകാശത്ത ഞാന ഇപ്പോഴും കാണാനും വേണ്ടിട്ട് ഞാനൊന്ന് ഏ ഇതില് അടിച്ചു നോക്കി പക്ഷെ എനിക്ക് കിട്ടുന്നില്ല അതിന്റെ ഭാഗം
ണ്ടല്ലോ
കുറച്ച് രണ്ട് മൂന്നാല് നാലഞ്ച് എപ്പിസോഡ് ഫുള്ള് കിട്ടി ണ്ട് അത് കഴിഞ്ഞാ പിന്നെട്ട കിട്ടണില്ല ഞാൻ നോക്കി ഇവിടേ അടുത്ത ദിവസം അതേപലെ തന്നെ വെറുതെ ഇങ്ങെക്കുമ്പോ ആണല്ലോ അങ്ങനെ ബോർ ഇങ്ങനെ നിക്കുമ്പോൾ ഞാൻങ്ങനെ നോ നമ്മൾ പയതെന്തെങ്കിലും ഉണ്ടോ കാണാൻ അതേപോലെ തന്നെ ഓട്ടോഗ്രാഫ് ഒക്കെ ഞാൻ നോക്കീന് രസണ വരുന്ന തന്നെ കാണാന് ണോ ഓട്ടോഗ്രാഫ് കോളേജ് കുട്ടിയള്ളത് ലാസ്റ്റ് ആ മറ്റേ വേറെ ഒരു പെണ്ണില്ലേ ഓക്ക് സിനിമയിലൊക്കെ ഉണ്ടല്ലോ മറ്റ മേരിക്കു മറ്റേവള് ആ മുടിയൊക്കെ നല്ല തോന്നേം ഉള്ള ശത്രുക്കൾ ശത്രുവായി കോ ദീപാറാണി ദീപാറാണി ഞാൻ അതെല്ലാം പറഞ്ഞി അന്നത്തെ
ആ ഓള കയിലോ ഏതൊക്കോ സിനിമയിലുണ്ട്
സിനിമയിലുണ്ട് ഓളെ അതോ ഒരു എന്താണ് ആൺകുട്ടി എന്തൊരു ആൺകുട്ടി പറഞ്ഞണ്ട് സിനിമയില്ലേ എന്ത് തത്സമയം ആൺകുട്ടി അല്ല വേറെ എന്തോരു ആൺകുട്ടിന്ന് പറഞ്ഞണ്ട ഒരു സിനിമ ഉണ്ടല്ലോ കുഞ്ചാക്കോ ബോബൻ ഉള്ള യാണ് തോന്നണ് അഹ മാ ഓ അത് ആ ആ സിനിമെല് ഓള് ണ്ട്. എന്താണ് ഏതോ ഓന്റെ അ നാല് പെൺകു ട്ട്യളായിട്ടൊരു അച്ഛന്റെ നാല് പെൺകുട്ട്യാളായിട്ട് അങ്ങൻത്തെക്കൊരു ഇപ്പ ആദ്യത്തെ പോലയ്ന് ദി ല്ല്യാ
രസള്ളത് ഇല്യ ല്ലലേ
ഇല്യാ രസള്ളെല്യാ അതാണ് കൊയപ്പം അതൊണ്ട് കാണാനൊരു താൽ പര്യൂല്ല ആദ്യത്തെ പോ ആദ്യക്കൊരു അ് സിനിമാ ന്നർഞ്ഞാ ഒര് ഞാനൊക്കെ സിനിമാ ന്നർഞ്ഞാ അയിന്റെ മൂട്ടിൽ കു ത്തിരിക്കും പണി വേം കഴിച്ചാണ്ട് നേരം ആഹ് പണി വേം കഴിച്ച് പണി വേഗം കഴിച്ചാണ്ട് സിനിമന്റെ മുട്ട് കുത്തിരിക്കും കാരണം എന്താ ങ്ങട്ട് ഞാനും
ഇതെന്തോ ആയാവോന്നുള്ള തോന്നലല്ലേ
ആഹ് അതെ അതെ റിമോട്ടിന് അടി ഇണ്ടാവാ അങ്ങട്ട് എന്താണ് കാരണം ഒരാ ഒരാൾക്ക് പറ്റണത് ഒരാക്ക് പറ്റൂല ഒരാക്ക് പറ്റണ്, ഒരാക്ക് പറ്റൂല, അങ്ങനെ എന്നിട്ട് ഞങ്ങള് എന്ത് ചെയ്യാ അറിയോ, ഏഹ് ഒര് ഒര് ഒര് സമയം തൊട്ട് ഒര് സമയം വെ ഇത് എന്തെയ്യും
ഒരാൾക്ക് ല്ലേ
ഒരാക്ക് ഏ ആ ഒരു സമയം അ അത് കഴിഞ്ഞാ പിന്നെ അത്രയും മണിക്കൂറ് ഓരിട്ത്ത അത്രയും മണിക്കൂറ് മറ്റെയാൾക്ക് ഓൽക്കിസ്റ്റ്ള്ളത് കാണാ ആത് നമ്മള് കാണാ ആഹ് അങ്ങനേ അങ്ങട്ട് പോവേനി ചെയ്ത് നല്ലൂ രസ് പിന്നെയന്നത്തൊക്കെ ഇപ്പളൊന്നാ രസ ഇല്ല്യ ഒക്കെ പോയി കയിഞ്ഞ് ഇനിയൊന്ന് ഇനിയങ്ങനത്തെ രസം കിട്ടൂ ഇല്ല്യ പണ്ടത്തെ അതേപോലെ ആഹ് സമയൂ ഇല്ല്യ ഇപ്പത്തെ സമയൂ ഇല്ല്യ അന്നമുക്ക് കാണാനും സമയുണ്ടേനീ ഇല്ല്യ ഉം ബാധ്യതകള് അല്ലേ ആഹ് അതാണ് ബാധ്യ അതേ അവസ്ഥ ആയി പോയി
ഒരൊഴിവില്ല്യല്ലോ തൽ
അതാണ് എല്ലാ പണികള് തൊടക്കല് അടിക് ചെർല്ലേ ഒക്കെ കഴിയണെങ്കില് ഒരു സമയാവു അല്ലോ ക്ഷേ പെട്ടെന്നെടുത്ത് കഴിഞ്ഞാ അമ്മള് വിച് ചാരിച്ചാല് നമ്മക്ക് ഏടെങ്കിലൊക്കെ പോവണംന്നുണ്ടെങ്കില് എളുപ്പണ്ട് പെട്ടെന്ന് കയ്യും ചെയ്യും ആഹ്
പീലന്ണ്ടല്ലോ അവടെ പെരേക്ക് പോവാൻ വേണ്ടി ഓലെന്താ സ്പീഡ് അവട്
ആഹ് തേ നമ്മള സ്വന്തം വീട്ട്ക്ക് സ്വന്തം വീട്ട്ക്ക് പോവു വാണെങ്കി നല്ലതേ ആയി ട്ട് ഞമ്മളെത്ര പെട്ടെന്നാണ് കറിയൊപ്പോ തീ ഞാനൊക്ക അങ്ങൻതന്നെ തിരിച്ച് വരുമ്പ അത് തും ഉം ഇതാരാവോ അടങ്ങൻ എന്താക്കിയാ തലേന്നേ തൊടങ്ങും ഒരു ഇജ്ജ് ഒരു ജാതി ഇത് പോണല്ലോ പോണല്ലോ പോണല്ലോന്ന്ള്ളത് ക്ഷെ മറ്റത് അവിടെന്നാണെങ്ക് ങ്കിലോ വേം പണിയൊക്കെ കഴിച്ച് പോണംന്നുള്ള ഒരു ഒരു ഉത്സാഹണ്ടാവു അല്ലോ
അതെ ഉം ആഹ് ഓക്കെ ആയിക്കോട്ടെ
ഉം